ഹലോ
ആ പോത്ത് കച്ചോടം ചെയ്യുന്ന ആളല്ലേ ആ പോത്ത് കച്ചവണം ചെയ്യുന്ന ആളല്ലേ
ഞാൻ പരസ്യം കണ്ട വിളിച്ചരുന്നു
ആ
ഹലോ
ആ ആ പറയോ കേൾക്കുന്നില്ലേ ആ കേൾക്കുന്നില്ലേ
ആ ഞാൻ പരസ്യം കണ്ടു വിളിച്ചായിരുന്നു ആ ആ ഞാൻ പോത്തിന്റെ പരസ്യം കണ്ട വിളിച്ചായിരുന്നു
ആ ആ പറയുംനി ഏതാ വേണ്ടത്
നമ്മക്കിപ്പോ ഏ ഒരു അറുപന് ഇല്ലാതായിരുന്നു അപ്പൊ എന്തായാലും ഒരു കൊറച്ച വലിയ പോത്ത തന്നെ വേണ്ട വും
അങ്ങൊക്ക് പോത്താണോ അതോ കാളെ മോര് അങ്ങനെ ഏതാ വേണ്ടത് പോത്ത് തന്നെ വേണ്ടത് സാധാരണ ഇറക്കാനും പോ മ ആരും ചോദിക്കാറില്ലോ അ ആളെ മൂരൊക്കെ ചോദിക്കാറ് നിങ്ങക്ക്തെ
പക്ഷെ നമ്മക്കിപ്പോ മൂന്നെണ്ണം വേണം അതൊണ്ട് പോത്ത് നല്ലോ ഇറച്ചി ഉണ്ടായ കൊണ്ട് നമക്ക് പോത്തിനെ ഇതാക്കാ എഴതിട്ട അത
പോത്ത മതില്ലേ ആ പോത്ത് ഞമ്മളെടുത്ത് പോത്ത് ഇപ്പോ ഏ ഒരു അഞ്ചെണ്ണ ഉണ്ട് നിെ എത്രെ മോണ്ടിന ത അഞ്ചനത്തിലാര കാേണോ അഞ്ചെണ്ണ നമ്മ തുള്ളി പോ ഞമ്മൾ സ്ഥല ഇവിടെ മഞ്ചേരി ഭാഗത്താ
മഞ്ചേരിയാണല്ലേ നമ്മള ഇവിടെ മണ്ണാറമലയാണ് അപ്പൊ അങ്ങോട്ട് വന്ന് എടുക്കേണ്ടി വരില്ലേ നോക്കാൻ
അല്ല നിങ്ങളെ നിങ്ങള് വന്നിട്ട് ഇവിടെ ഒന്ന് നോക്കുക ഒരു ദിവസം വന്ന് നോക്കിട്ട് പിന്നെ നമ്മള് വാണെങ്കിൽ നമ്മളെ വണ്ടി തന്നെ അങ്ങോട്ട് എത്തിച്ചരാം അതിനൊന്നും കുഴപ്പമില്ല നിങ്ങൾ വണ്ടി എടുത്ത് വരേണ്ട ആവശം ഒന്നുമല്ല
അറിയാതെ നമ്മള് ചെലവൊക്കെ അറിയണ്ടി വരും
ഇല്ലല്ല അതിന്റെ ചിലവൊക്കെ ഞങ്ങ നോക്കും
ആ ആ അതിനിപ്പോ എത്ര വരുന്നത് പോത്തിനപ്പ എത്രയ വരുന്നത് നിങ്ങള എത്ര കന്നാളുണ്ട്
ഞമ്മ അടുത്ത് ഇപ്പ മൊത്തം അഞ്ചെണ്ണ ഉണ്ട് നിങ്ങക്ക് അഞ്ചെണ ആറെ വാണ എന്നുണ്ടെങ്കില് നമ്മള് വണെങ്കിൽ കുറച്ച് അറക്കാം ക്ക് അങ്ങനെ വേണെന്നുണ്ടെങ്കിൽ നിങ്ങള് കുറച്ച് മുമ്പ് അറിയിച്ചതി രണ്ട് ദിവസം മുമ്പ് അറിയിക്കണ്ടി വരും ആ
ആ നമുക്കിപ്പൊ ഒരു മൂന്നെണ്ണം വേണം
ആഹ് മൂന്നെണ്ണം മതില്ലേ മൂന്നെണ്ണംപ്പ അമ്മടുത്തുണ്ട്
ആ മൂന്നെണ്ണപ്പ ഏതൊക്കെ വരണത് പോ ഒരു പോത്തും ഒരു മുരിയും അല്ല രണ്ടു പോത്തും ഒരു മൂരിയാ വേണ്ടത്
ആണ്ട് നമ്മത്തെ മൂര്യ പിന്നെ നമുക്ക് കുറേ ഉണ്ട് കാരണം ഇപ്പോ ഈ ഉദ്ദേഹത്തിന്റെ കാലായുണ്ടേ
ആ ആഹ് അപ്പൊ ഇതിനൊക്കെ എത്ര വിലക്കൊക്ക എത്ര പറയണ നിങ്ങള്
വില വരുന്നത് പോത്തിന് വരുന്നത് രണ്ട് പോത്താകുമ്പോവാണെപ കൊറച്ച് കൊറച്ച് തരാം ഒരു പൂത്തിന് വരുന്നത് അറുപത് റുപാണ് ഇപ്പോ അറുപത് റൂപ്യേറഎൻ്റണ് ഞമ്മള് വേണെങ്കില് നിങ്ങൾ രണ്ടണ്ണം വാങ്ങുന്നുണ്ടല്ല അപ്പോ ഒന്നിനാണെങ്കിൽ ഒരു അമ്പത്തഞ്ചിനൊക്കെ വാ നമ്മുക്കൊന്ന് ഒന്ന് നോക്കി നോക്കാ
രണ്ടും പാട നൂറിന് കിട്ടാൻ വയ്യണ്ട് റോണ്ടാക്കിങ്ങാണ്ട്
രണ്ടും പാട അത് നക്ക നഷ്ടല്ലേ അനെ നടക്കൂലേ നമുക്ക് ഇതന്നെ നഷ്ടമാണ് എന്നാലും ഇങ്ങള ആയതോണ്ട് നമ്മങ്ങനെ ഇങ്ങത്തെ ആവശ്യത്തിനായണ്ട് നമ്മ നിക്ക് തരിയാണ്
ആ മൂന്നെണ്ണം എടുക്കുന്ന കൊണ്ടാണ് ഇപ്പൊ ഇത് ചോദിച്ചത് മൂരിക്ക എത്ര വരിയാ പോറ്
വേറെന്തായിരുന്നു മൂര്യം വേണ്ടത്
ആ മോരി
ആ മൂരിക്ക് നമ്മുക്ക് എ മൂരിക്ക് വലിയ വിലല്ല ഇപ്പൊ എന്നാലും ഒരു അമ്പത്തിരണ്ടൊക്കെ വരണ്ടത് അയിമ്പത്തിരണ്ടാണ്
ആ അമ്പത്തിരണ്ടല്ലേ അപ്പൊ മൊത്തപ്പ ഒരു നൂറ്റി അമ്പന്
ആ മുന്നൂറ്റി അമ്പന് നമുക്ക് നൂറ്റിമ്പത് ആക്കാൻ കഴിയൂല്ലല്ലോ മറ്റേ തന്നെ ഒരു നൂറ്റി അറുടു അല്ല നൂറ്റി പ പത്തിന്റെ അടുത്ത് വരുന്നുണ്ട്
ആ
നൂറ്റിപത്തല്ല നൂറ്റിപതിനാറ് വരും അപ്പോ അതുകൊ ഇത നമു തീരെറക്കൻ കഴയില്ല കാരണം രണ്ടെണ്ണം വാങ്ങത കൊണ്ടാണ്മ്മ പിന്ന കുറച്ച് കുറച്ച് തന്നത്
അറുപത്പ്പേന് വര ശെ എങ്ങാനും നമക്ക് ഒരു അറപത്തെട്ടന് തരാം അ അയമ്പത്തിട്ടിന് തല അത് വരുന്നത് നാല് അഞ്ച് ആ കിൻ്റൽ വരും
ആ നാലഞ്ചില്ലേ
ആഹ് നല്ല നല്ല ഇറച്ചുള്ള സൈസാണ് അപ്പോ നിങ്ങക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവൂല മൂരിക്കും ഏതാണ്ട് അതിൽ തന്നെ വരുന്നത് പക്ഷെ മോര്യാ ആവുകോണ്ട് നമ്മള് പിന്നെ പൊതുവെ വില കുറവായോണ്ടേ ഇപ്പൊ കുറ സാധനങ്ങൾ കിട്ടാണ്ടായത് കൊണ്ട് ഇപ്പോ ഇതില് വല്ലാത വിലല്ല ഇപ്പ കടയിൽന്നും വല്ലാത വിലല്ല പോണ്ട വന്നാണ് ഇങ്ങനെ കൊറച്ചു തരേണ്ടത് ഉം നിങ്ങക്ക് വേണെങ്കിലേ നിങ്ങള് ആ
ങ്ങൾ വാണെങ്കില് രണ്ട ദിവസം കഴിഞ്ഞട്ട് ഇങ്ങോട്ട് വന്ന നോക്കണം ഞാൻ നിലവൽ നാട്ടിലില്ല അപ്പോ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങട്ട് വരിയാണെങ്കിൽ
ആഹ് ഞാനും ഇപ്പ നാട്ടിലില്ല ഞാൻ ഇപ്പോ വിദേശത്തണള്ളത് അപ്പൊ നമ്മള് പറയുന്ന ആരെങ്കിലുംക്കെ അ പറഞ്ഞയച്ചിട്ട് സംഗതി നോക്കിട്ട് ഉറപ്പിച്ചാന നമ്മളിപ്പോ രണ്ട മൂന്ന് ഹ് കച്ചവടക്കാരായിട്ട് ഇപ്പ ബന്ധപ്പെട്ട് അപ്പൊ അങ്ങനെ കി ഏതാണ് ഇ നിങ്ങളെ നമ്പർ അപ്പ അതില ഇപ്പോ ബന് ട്ടത് ഇനിയിപ്പോ ഇത് നമ്മള് പൊറപ്പിച്ചിട്ടില്ല ഒരു അതില എത്തിട്ടുള്ളൂ നമ്മളിപ്പോ ഇ അടുത്ത ടീമിനെ കണ്ട ചിലപ്പോ ഓൽക്ക് അടുത്ത ആൾക്കാരെ കണ്ടൽ നമ്മള് ചിലപ്പോ ഓലും ഏൽപ്പിക്കാൻ സാധ്യതുണ്ട് അതുകൊണ്ട് വന്ന് നോക്കി കീട്ട് നമ്മുക്ക് ഉറപ്പിക്കാം
ആഹ ആഹ പിന്നെ നിങ്ങള് നിങ്ങള് വരണൊന്നുല്ല നിങ്ങള് പരിചയക്കാര ആരെലും പറഞ്ഞയച്ചാൽ മതി പിന്നെ നിങ്ങളിപ്പോ ഞാനേ ഇങ്ങൾക്ക് കടയില് ആൾക്കാരുണ്ടാവും അപ്പൊ നിങ്ങ അങ്ങട്ട് വ ന്നല് ഞാന് അവിടെ ഇണ്ടാവണന്നൊന്നുല്ല കടയില് ആ
ട്ടിലാണോ
ആ ഞമ്മള് കടയിട്ടാണ് നടക്കണത് അവള് വളർത്തുന്ന സ്ഥലമുണ്ട് വളർ സ്ഥലം കുറച്ച് അപ്പുറത്താണ് അപ്പൊ പിന്നെ ആ കൊണ്ടന്നാണ്ട് കടയിൽ വെച്ചിട്ടാണ് വിൽക്കല്
ആ നിങ്ങളെ നിങ്ങളെ ടീമില് നിങ്ങള് ഈ ഇതില് ആ അറുക്കണ ആളുണ്ടോ അറുക്കണ ഒരു സംഘം ഉണ്ടോ നിങ്ങളെതില് പൊറത്തേക്കൊക്കെ പോയി പൊറത്തേക്കൊക്കെ പോയി അറവിയണ സംഘംണ്ടോ
ആ അങ്ങനെ വേണെങ്കിൽ നമുക്ക് അത് ചെയും ചെയ്യാം നമ്മള് അങ്ങനെ പൊതുവെ ചെയ്ത് കൊടുക്കാറില്ല ങ്ങനെ പ്രത്യേക ആൾക്കാര് ഇങ്ങനെ അന്വേഷിച്ച് വരുമ്പോഴൊക്കെ നമ്മള് ഇങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട് അങ്ങനെ മാണന്നുണ്ടെങ്കിൽ നിങ്ങള് പറഞ്ഞ മതി നിങ്ങള് മുൻകൂട്ടി പറയേണ്ടി വരും നമുക്ക് ഒരു ഉറപ്പ്‌ കിട്ടിയാലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ കാരണം നമ്മളിങ്ങനെ പൊറതിക്കും വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോണയാണ്
ആ നമ്മളിപ്പോ വേറെ ആൾക്കാരോട് അന്വേഷി പ്പോ പോത്തിനെക്കെ അറുപതാ പറയുന്നത്
ആ ഓരാരും പൈസ കുറയ്ക്കു ഉണ്ടാവില്ലല്ലോ ഞമ്മള് വേണമെങ്കില് ഞമ്മള് പരമാവധി പൈസ കുറച്ചു തരാം ഇനി വേണമെങ്കില് അല്ല മൊത്തം പൈസയിന്ന് വേണെങ്കിൽ കുറച്ച് കുറച്ച് തരാം ഹലോ കേൾക്കണില്ലേ ഏ ഹലോ കേൾക്കുന്നില്ലേ